ഹലോ കേക്കണില്ലേ ഉം എന്താ വിശേഷം?
നല്ല വിശേഷം
ഉം ഫുഡൊക്കെയ്ച്ചോ?
ഇല്ല ഞാൻ കയിക്കാൻ പോണള്ളൂ കയിച്ചിട്ടില്ല
ഉം
നേരത്തെ അപ്പൊക്കെ തിന്നീന്ന് രാവിലത്തെ കൊറച്ചു നേരത്തെ ബാങ്കൊടുക്കണെ മുന്നേ ദോശയും ഒക്കെ ഇപ്പിണ്ടാർന്ന് അതൊക്കെ തിന്നു ഇപ്പൊ പയിക്കുണു അപ്പൊ കൊറച്ചേ യിട്ടേ വിചാരിച്ച്
ഏഹ് പത്തുമണിക്ക് എന്ന് എന്നും കഴിക്കോ?
എന്നൂല്ല്യാ ഇന്ന് ഭയങ്കര വെശപ്പ് നേരത്തെ കഴിച്ചോണ്ടാന്ന് തോന്ന്ണ്ട് പ്പാ പ്പൊ ഉം പിന്നെ എന്താ ഭക്ഷണം കയിച്ചയിഞ്ഞോ?
ആഹ് എന്റെ കയ്ച്ചു ഞാൻ രാവിലെ ചായുടിച്ചാ പത്തുമണിക്കൊന്നും കയിക്കൂലാ
ആഹ്
എത്ര വെശന്നാലും കയിക്കൂലാ കുളി കയ്യാൻ കാത്തക്കും
ഏഹ് ഭയങ്കര വെശപ്പ് ഒര്ജാതി എടങ്ങേറ് വയറിന്റുള്ള് അപ്പൊ വേഗം കയിച്ചു ഉം അതുകൊണ്ട്പ്പൊ പൈക്കണുല്ല ഇനിയിപ്പോ മറ്റാള് ഹസ്ബന്റ് വരുമ്പോ കയിക്കാ വിചാരിച്ചു
ഏഹ് ഉച്ചക്ക് ഫുഡിന് വര്വോ
ആഹ് വരും
ഉം ഇന്നെന്താണ്ടാക്കീ
ഇന്ന് സാമ്പാറാണ് സാമ്പാറും നത്തളില്ലേ നത്തല് ആഹ് നത്തള് പൊരിച്ചതും സാമ്പാറും പിന്നെന്താ ചീരണ്ടലണ്ട് പേരിക്ക്
ആഹ്
ഉം
അത് വീട്ടിലുണ്ടായതാ ചീര
ഏഹ് അല്ലല്ല ഇവടെ ഇണ്ടേര്ന്നാദ്യം ഇങ്ങനെ തന്നെ താനേണ്ടാര്ന്ന് അപ്പൊ ആഹ് ആട് ആടിന് കൊടുത്തിട്ടെന്താറീല നന്നായിട്ട് മൊളച്ചീനു ആട് പോയേന്റെ ശേഷം ഉം ആടിന് കൊടുത്തേന്റെശം ഇപ്പൊ അങ്ങനെ മുളക്കല് അന്നൊക്കെ എടുത്ത വെച്ചീനു ഇപ്പൊ കൊടുന്നാണ് ഹസ്ബൻഡ നല്ല ഇഷ്ടമാണ് ചീരൻ നല്ലതാണന്ന് പറഞ്ഞില്ല അത് ഇണ്ടാക്കാ കൊറച്ച് പണിയല്ലേ പുയും നോക്കീ ഇങ്ങനെ ഇരിക്കണം അത് നോക്കിട്ട് പിയുക്കളുണ്ടോന്ന് നോക്കിട്ടൊക്കെയേ കൊറേ നേരം പണിയാണ് അ പറയാൻ പറ്റൂരപ്പ കൊടന്ന ഒന്ന ഉണ്ടാക്കി കൊടുക്ക
ഇ ചിലത് കൊണ്ട വന്നുമ്പോ അതില് പുക്കളെ നീക്കാനും ചലെ
ആ ഇത് നല്ലതാണ് വലിയ അല്ലെങ്കിലും ഒന്നും കണ്ടില്ല അ നോക്കി നോക്കി ഉം
ഉം
പിന്നെ ങ്ങക്കെന്താ
ഇവടെന്താ ഇവിടെ മോര് കറി പയർപ്പേരി പപ്പടം ഇന്ന് മീന് വന്നേ വന്നു പക്ഷെ വാള മീൻ ഇല്ലേ നമ്മടെ പുഴ മീൻ
ആ ആ
അതാണ് അത് ഇഷ്ട്ടല്ല അപ്പൊ ഞങ്ങളത് വേടിച്ച
അതൊരു വല് അമ്മക്കൊന്നും ഇഷ്ട ഇണ്ടാവില്ല ചിലവർ ഭയങ്കര ഇഷ്ട
ആ അതെ നമ്മള് പോയിപ്പോക്കെ ചെയ്ത നമ്മളൊക്കെ ഒരുജാതി മണവും സ്മെല്ലും ആയിക്കാരല്ലോ
ആ ഉം മക്കളൊക്കെ ഇണ്ടാ സ്ക്കൂൾ
ആഹ് അവരൊക്കെ സ്കൂള് പോയിക്കണു രണ്ടാളും
ഉം വേറെന്തൊക്കെണ് ഹസ്ബന്റവിടെ ഇല്ലെ
ഇല്ല നാട്ടിലില്ല
ഉമ്മീ വാപ്പക്കെ ഇണ്ടാവൂലേ പെരെല് ഫാമിലി
ഉം പിന്നെ അ വേറെന്താ നല്ല മഴായിരുന്നു ഇന്നിപ്പോ മഴയില്ല കേട്ടോ അപ്പൊ ഞാന് പുറത്ത് ഇടുന്ന ചവിട്ടി അങ്ങനത്തൊക്കെ പുറത്തി ഇട്ടീന്ന് അപ്പൊ അപ്പ മഴ വരിയിട്ട കണ്ടപ്പോ അതൊക്കെ എടുത്ത പനും
എവിടെക്കെ നല്ല വെയിലുണ്ടന്ന് ഇന്നലെ ഇന്നലും മിനിഞ്ഞാന്നൊക്കെ ഭയങ്കര
മഴോ മഴ
ഉം ഇന്ന് കൊറെ വേൽ ണ്ട് ഇവിടക്ക് അവ എവിടെ എവിടക്ക ഇങ്ങനെ പെയതെ ന്റെ ശേഷം ഇവിടക്ക് വരുവാണെങ്കിൽ ഇപ്പൊ വേലുണ്ട്
ഉവിടുമ്പഴ പുറത്തൊന്നും എന്താണ് ചുവട്ടികളൊന്നും വണങ്ങ പിന്നെ ഇട്ടിയ മഴ ആയിട്ട് എത്ര ഉണ്ടൊക്കിട്ടും തെകയുണില്ല
ഞാന അതൊക്കെ മേലെ കൊണ്ടയിടല്ലോ മേലെ കട്ടിലുണ്ട് പഴയ കട്ടില അയിമംഗനെ വള്ളം പോ പോയേന്റെ ശേഷം മേല കൊണ്ടയിടും അങ്ങനെ ആക്കത്തി കിടന്ന് ഉണങ്ങിക്കോളും
്ഞാ പക്ഷ ഞാ വേരെക്ക കൊണ്ട്വരാട്ടോ പിന്നെ ഇങ്ങനെ ഇവിടെടണ്ട സമയത്ത് പിന്ന ഞമ്മ ആ പോയിട്ട് ഇെ ഡ്രസ്സ് ആകുമ്പോ പിന്നെ കുഴപ്പമില്ല അവിടെത്തന്നെ മടക്കി വെക്കയാണ്
ആ
ഉം
ഉം എ
പിന്നെ
മക്കളൊക്കെ എത്രലാ പഠിക്കണത്
മൂത്താള് ഒമ്പതില് ചെറിയാള് രണ്ടില്
ഉം എൻ്റെ മൂത്താള് ഒമ്പതിലാ ആ അ
ആ ആ ട്യൂഷനൊക്കെ പോണ്ണ്ടോ
ട്യൂഷന് ഈ വർഷം ചേർത്തിട്ടില്ല ഇനി അടുത്ത വർഷം ട്യൂഷനൊക്കെ വിടണംന്ന് പറഞ്ഞു ട്യൂഷനൊക്കെ ഉണ്ടാ അവിടെ
ആ ഞാനവനെ ഈ വർഷം എടുത്തു ആ ഒമ്പതൊക്കെ ആകുമ്പോ പിന്നെ വാണച്ചിട്ടേ എട്ട് വരെ അങ്ങനെ പോയി മ്മക്കൊക്കെ പഠിച്ച- ച്ചങ്കി തന്നെ ഉള്ളല്ലോ പക്ഷെ ആൺകുട്ടികു കളി കൂടുതലാവും ഓര് പഠിക്കൂല ആ പഠിക്കൂലേ ആ രണ്ടാളും ആങ്കുട്ട്യാളന്നെ പഠിക്കൂല ഓല് കളി കളി എന്ന ചിന്ത മറ്റേത് പറഞ്ഞത് പോയെങ്കി അവിടുന്ന് അടി കിട്ടുമ്പോ ഒന്നും കൂടി ഒന്ന് ഉഷാറാവും
ഉം ഉം ഉം ഇവിടെ ഒരാളെന്നെ മൂന്നാളാങ്കുട്ടി മൂന്നാളന്നെ ഒരാള് നാലില് ഒരാള് ഏഴില് ഉം ഉം
പിന്നെ വേറെന്താ
കുട്ടികളെന്താ സ്കൂളട്ട് വരുമ്പോ എന്താ ചായക്ക് റേയ്ഞ്ച് ഇല്ല നിങ്ങൾക്ക്
ഒരു ആ ഓന് എന്തെങ്കിലും
ഉം
ഇക്ക് എന്തെങ്കിലും വേണം
ആ പൊരിക്കടി ഒക്കെ ഉണ്ടാക്കുവോ
പൊരിയൊക്കെ വേണം ഉണ്ടാക്കാത്ത ദിവസങ്ങളൊന്നും ഒന്നും ഇല്ല എന്നാ ചോദിക്കും
ഉം
അവിടെ എങ്ങനെ ബേക്കറി കൊടുക്കലാ
ഇവിടെ അവര് സ്കൂളിട്ട് വന്നാല് ചോറാ കഴിക്ക അവൻ്റെ വാപ്പ ചോറ് കഴിക്കണം എന്ന് നിർബന്ധമാണ് അത് കഴിഞ്ഞ് ആ അതാണ് നല്ലത് ചോറ് കഴിക്കണം എപ്പളും എന്നാണ് ചോറ് കഴിക്കും അവര്
ഏ
പിന്നെ ബിസ്കറ്റോ എന്തെങ്കിലൊക്കെ ചെലപ്പം അടേ
തേങ്ങാച്ചോറ് അങ്ങനൊക്കെ ഉണ്ടാക്കി കൊടുക്കും
ഇത് പറഞ്ഞാലോ ഞമ്മള് പൊരിക്കടി പറഞ്ഞ് അവർക്ക് ഞമ്മള് ചോറ് തിന്നു വയറ് നിറയണം അത് പോലെ കളി കടി ഉണ്ടാക്കി കൊടുക്ക അങ്ങനെ ഒന്ന് രണ്ട് അങ്ങനെ നമ്മൾ എണ്ണ അങ്ങനെയല്ല സ്കൂള് വിട്ട് വരുമ്പോ ഭയങ്കര വിശപ്പാ സ്കൂള് വിട്ട് വരുമ്പോ ഒരു വിശപ്പല്ലോ ഓര്ക്ക് ക്ക്
ഉം
ചെറിയ മോന് വരുമ്പോ തന്നെ എന്താ ചായന്നാ ചോദിക്കാ കട്ടനാണോ ചോദിക്കണത് എന്താ ചായ ഇല്ലാ ഓന്- കട്ടൻ പറ്റൂല പാലുള്ളതാ പറ്റാ പാൽപൊടി പാലൊ പാല് വല്യ ഇഷ്ടല്ലട്ടോ പാൽപ്പൊടി.
ഇം.
പൽപ്പൊടി ഇട്ട ചായയാണെങ്കിൽ അവൻഎത്രയും കുടിക്കും.
ഉം ഉം
കട്ടനാണെങ്കി ചായന്നെ കുടിക്കൂല അവന്.
ഉം ഉം.
ഉം
ഗ
ആ അവരെ ഇപ്പം ഗവൺമെന്റ്ക്ക് ആക്കിക്കാ.
ഉം
ആ ഇംഗ്ലീഷ് മീഡിയം ആയിരുന്നു വെലിയേനെ കൊറച്ച് മുന്നാക്കിക്ക്ണ് ട്ടോ. പക്ഷെ ഓന ആ കൊറോണ സമയത്തൊക്കെ ഞാന് സാധാ സ്കൂളിൽ ആക്കി ഓൺലൈന് കാരണേ.
ആ ആ.
ഉം
ഇംഗ്ലീഷ് മീഡിയത്ത്ന്ന് പിന്നെ ഇതൊക്ക ചെർത്തുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടാന്നക്കെ പറയാണ്.
ആഹ ഓ മൂത്തോന്ക്ക് ഉണ്ടായി നല്ല ബുദ്ധിമുട്ടുണ്ടായി.
ഉം ഇന്റെ മൂത്തോൻ എൽ കെ ജി. കെ ജി കഴിഞ്ഞ് ഒന്നാംക്ലാസ് ആക്കിയപ്പോ തന്നെ അവൻ അവൻക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു.
അങ്ങനെ ആകുമ്പോ വല്യ കുഴപ്പം തോന്നില്ലട്ടോ പക്ഷെ ഒന്നും രണ്ടുംഒക്കെ. കഴിഞ്ഞതിന് ശേഷം ആക്കി നോക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്.
ആഹ.
ഉം അവർക്ക് ഈ ഇംഗ്ലീഷ് പറഞ്ഞ് പറഞ്ഞ് ഈ മലയാളം ന്നിച്ചണ്ടാവൂലേ. ഉം. പിന്നെ വേറെന്താ. ഇനി അവിടതാ വൈകുന്നേരം വരുമ്പോത്തിന്.
ആഹ.
വൈകുന്നേരം കുട്ടികൾ വരുമ്പോഴത്തി ന് എന്താ ആ ചോ ചോറ്ന്നെഅല്ലെ. ഉം.
ആദ്യം ചോറ് വയിക്കും പിന്നെ എന്തായേലും കടിഓർക്ക് വേണ്ടി വരും. ചെൽപ്പോം ഉണ്ടാക്കി കൊടുക്കും ചെൽ പ്പോ ബിസ്കേറ്റ് എന്തായാലും നിർ ബന്ധം ഒന്നുമില്ല. സ്കൂള് പൂ ഇപ്പട്ടയപ്പോഴായിരുന്നു ഭയങ്കര നിർബന്ധം അപ്പൊ ഉച്ചക്ക് ചോർയ്ച്ച് പിന്നെ ഒരു വൈന്ന തിന്നുല്ല ഒന്നും അപ്പൊ അവർക്ക് എന്തോലൊക്കെ കടിവെണം. അങ്ങന അട്ടെ. ആ മഴയില്ലാത്ത ദിവസവും തൊട്ടടുത്ത പേരെത്തകുട്ടികളൊക്കെ വിളിക്കാൻ വരും. എം ഹെ ഉം അപ്പൊ കുട്ടികള് വന്ന് ഇങ്ങനെ വാതിൽ മുട്ടാന് തുടങ്ങും. ഹ ഹ അപ്പാ അങ്ങാട്ട് പോലെയിരിക്കും ന്നാൽ
പിന്നെ കുളത്ത്ക്ക് അങ്ങനെയൊക്കെ പോവോ തോട്ടിലേക്കൊക്കെ.
കോറെ നമ്മളെ തൊട്ടടുത്ത് പാടണ്ട്.
തന്നെ.
ഇവിടെ ചെറിയ ഒരു കൊളോ ഉണ്ട് ഈ കുഞ്ഞ കുഞ്ഞേ മീനുകളൊക്കെ ഇണ്ടവും.
ആഹ.
അയ്ന പുട്ചെല പണി അയിനെ പിടിച്ച് കൊണ്ടരുംന്നിട്ട് കുപ്പിയിലാക്കി വെക്കും. അതുവരെ വാപ്പകാണുംനല്ല ചീത്തെ ക്കും ഇതന്നെ അവർക്ക്. പണിയണ് വാപ്പ ചീത്തരിം വെറുതെ ഐറ്റനെ എടുതോട്ന്നിട്ട് കുപ്പിൽ ഇട്ടിട്ട് ഐറ്റ്ങ്ങൾ ചാവൂലെ. അള്ളഹാനോട് നമ്മള് പറയേണ്ടായിരുന്നൊക്കെ പറിം. ആ അതിന്റെ ശേഷം വല്ലാ പോവല്ല
കുളിക്കാനൊക്കെ പോവോ?
ഇല്ല ഇല്ല ഞാൻ പോവില്ല ഉം
പിന്നെ വേറെന്താ
അവടെ കുളിക്കാനൊന്നും പറ്റൂല ചെറിയൊരു കൊളാണ് പോയൊക്കെണ്ട് അവടെ നമ്മളറിങ്കല്ലേ-
ഏ നീന്താനൊന്നറിയൂല?
ഇ ൻ ക്ക് ന്താനൊന്നും അറിയൂല ഓള് അതൊന്നും പഠിച്ചീല.
ഉം ഞങ്ങള് ഇവിടെ എടക്കൊക്കെ പോവും ഒന്ന് ചാടിപ്പോരും കൊളത്തില്
ഏഹ് ഇങ്ങളെ അടുത്ത് പൊയക്കെ ഇണ്ടാവൊയ്ക്കാ
പൊഴേല്ല കോളണ്ട് ചെറ്യേ പാടത്തിന്റട്
ഏഹ്
അങ്ങനെ അപ്പയ്ക്ക് പോവും
ഏഹ് ആഹ് ആഹ് ആഹ്